ആ
ഏ
കേക്കുന്നുണ്ടാ
ഇത്ണ്ട്
അപ്പേരെന്തുവാ
നാ
ങാ സോറി കേട്ടാ ഞാ
വേണ്ടാ വേണ്ട വേണ്ടാ ഹലോ
ഹലോ പേര് പറഞ്ഞു പോയി
കുഴപ്പില്ല കൊഴപ്പില്ല ഇങ്ങനന്നെ പോട്ടെ ങാ എന്തൊക്കെയ വിശേഷങ്ങളൊക്കെ
വിശേഷം സുഖം ഇങ്ങനെയൊക്കെ അങ്ങ് പോണ്
ങാ ങാ
ഫുഡോക്കെ കഴിച്ച
ഫുഡ് ഫുഡ് കഴിച്ചു പിന്നെ ഉം ഫുഡൊക്കെ എന്തായി റെഡിയായോ രാത്രിത്തേക്കുള്ള അത്താഴൊക്കെ
ഉച്ചക്ക് ഒണ്ടാക്കുന്നതൊണ്ട് വൈകിട്ട് അത് തന്നെ കഴി ക്കുന്നത് ങാ
പിന്നെ ഉം പിന്നെന്താ
പിന്നെ മഴേ
ഇല്ലടാ മഴയില്ല
ങാ ആ
ഉം ഇന്നലേം ഇന്നൊന്നും അങ്ങനെ മഴയില്ലായിരുന്നു ഇനിയിപ്പ രാത്രി എപ്പഴാ പെയ്യണേന്ന് പറയാൻ പറ്റത്തില്ല എന്താടാ
കൊറെ ദിവസം കൊണ്ട് മഴയായിരുന്നല്ലേ
കുറെേ ദിവസം കൊണ്ട് മഴയായിരുന്നു പിന്നെ എന്തൊക്കെയുണ്ട്
ഓഹോ എന്തിരു വിശേഷം വീട്ടിലാരൊ ക്കെ ണ്ട്
വീട്ടിൽ ഇക്ക ഞാൻ എന്റെ ഉമ്മ മൂന്ന് മക്കൾ
ആ ഇവിടെ എന്റെ ഉമ്മായും വാപ്പായും ഉണ്ട് ഞാനും മോളും
ആ ഹസ്
ഞാനിപ്പ എന്റെ വീട്ടിലാണ് പ്രസവം കഴിഞ്ഞ് ഞാനെന്റെ വീട്ടിലാ
ആ ആ അങ്ങോട്ട് പോയില്ല ഇനി പോവൊള്ളൂ അല്ലെ
ആ പോയില്ല
ആ ആ കൊച്ചു കുട്ടിയാ എത്ര മാസം ആയിക്കാണും
ഉം നാലായി മൂന്നാംതിയാവുമ്പോ നാലാവും
നാലാകും പിന്നെ എത്ര കുട്ടി രണ്ടുപേരാ
ഒറ്റൊരാള്
ഒരാളെ ഒള്ളൂ ആ ഉം പിന്നെ എവിടെയാ കറങ്ങാനൊന്നും പോയില്ലേ ഈ വെക്കേഷന്
പോവാനാ പോയില്ല ഇക്കാ ജോലിക്ക് പോന്നോണ്ട് സമയം ഇല്ല
ആ ആ
ക്ക് ആഴ്ചയിൽ ഒരു ദിവസേ ഒള്ള് വെള്ളിയാഴ്ച ദിവസേ ഒള്ളു അപ്പം പിന്നെ സമയം കിട്ടത്തില്ലല്ലോ ആ ഒരു ദിവസം പിന്നെ പള്ളിയിലൊക്കെ പോകണ്ട കൊണ്ട്
ആ ആ ആ ഉസ്താതാണല്ലേ
അല്ല പള്ളി നിസ്കരിക്കാനൊക്കെ
ഓ ഓ അങ്ങനെ അല്ല ഞാ ച്ച് ഉസ്താദുമാ കാണല്ലേ വെള്ളിയാഴ്ച ലീവ് അല്ല വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പള്ളിയിലായിരിക്കൊ അതോ വീട്ടിൽ ലീവ് കിട്ടോ അങ്ങനെ എന്തോ ഉണ്ട് അതാ ഞാൻ ചോയിച്ചേ
ആ അല്ല അല്ല അല്ല ഉം വെള്ളിയാഴ്ച ദിവസം ജുമായിക്ക് പോണോല്ലോ
ആ ആ അങ്ങനെ അങ്ങനെ
പോവും എടക്കൊക്കെ പോവും എടക്ക് കേക്കാ അങ്ങനെ വെച്ച് കണ്ട പോയായിരുന്നു തമിഴ്നാടു പോയായിരുന്നു
ആ ആ ഞങ്ങൾ ഞങ്ങള് ഇപ്രാവിശം വെക്കേഷനായിട്ട് എങ്ങും പോയെന്നുല്ല
സ്കൂളും തുറക്കറായി
ഇനി സ്കൂള് തുറക്കാറായി ഇതുവരെ പോയിട്ടില്ല ഇ അതെ തുറക്കും കൊച്ചുങ്ങളൊക്കെ ആണെങ്കി ഇല്ലില്ല എങ്ങും പോയില്ല ഈ പ്രാശം എങ്ങും പോയിട്ടില്ല രണ്ടു മാസം രണ്ടാഴ്ച പോലെ കടന്നു പോയി
ആ അതാണ് സ്കൂള് തുറന്ന സ്കൂൾ സ്കൂളട ഭയങ്കര താമസമാണ്
ആതെ പിന്നെ ജോലിഉണ്ടോ ഹൗസ് വൈഫാ
ആ ജോലിയില്ല പഠിച്ചൊക്കെ കഴഞ്ഞ് ജോലിക്കൊന്നും പോവുന്നില്ല
ആ അ എന്തുവരെ പഠിച്ചു
ഞാൻ ഐ ടി പ്ലസ് ടു കഴിഞ്ഞ് ഐ ടി എല്ല ഈ കോപ്പന്ന് പറഞ്ഞഒരു, സംഭണ്ട് സിയോപിയെ കമ്പ്യൂട്ടർ ന്റെ ഒരു ഇതാണ്
ആ ആ
അതുവരെ പടിച്ചു
ആണല്ലേ ഞാനും പ്ലസ് ടു വരെ പോയുള്ളൂ മൂന്ന് വിഷം പോയി കംമ്പ്യൂട്ടർ സൈൻസ് ആയിരുന്നു മുന്നു വിഷയം പോയികിട്ടി
ആഹ് പോയന്നുംല്ല എനിക്ക് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് പഠിക്കാൻ പോയായിരുന്നു പിന്നെ പോവാൻ പറ്റീല്ല പിന്നെ കല്യാണൊക്കെ കഴിഞ്ഞു ഉ
എനിക്ക് പ്ലസ് ടുവിൽ വെച്ചായിരുന്നു എന്റെ കല്യാണം പ്ലസ് ടു പഠിചോണ്ടിരുന്ന പ്പോഴത്തേക്കും എക്സാമിന്റെ സമയത്ത് എക്സാം കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം അതുകൊണ്ട് തന്നെ സേ എഴുതാ വേണ്ടി പോയില്ല
ആഹ്
എഴുതിരുന്നെ മൂന്ന് പേര് മൂന്നു പേര് മൂന്ന് പെൺകുട്ടികളാ അങ്ങന ഇപ്പോ ജോലി ഒന്നുല്ല
ഇപ്പൊ ഉണ്ടല്ലേ ഇപ്പം മറ്റേ പഠിക്കുന്നതിന്റെ ഇടക്ക്ക്കെണ്ട് പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ എഴുതുന്ന ഒരു സംഭവുണ്ട്
ആ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഇങ്കല് ഫീസ ഒക്കെ വളരെ കൂടുതലാ
അല്ല. നമ്മൾ ഞങ്ങളുടെ എവിടെയൊക്കെ ഉള്ളവരൊക്കെ പോകുന്നുണ്ടായിരുന്നു എവിടെന്ന് എനിക്ക അറിയത്തില്ല ഫീസ് ഞാളെവിടെള്ളോരേക്കെ പോവുന്നെഎവിടെ എന്നെനിക്ക് അറിയത്തില്ല ഫീസ ഒന്നും അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു പക്ഷെ
പതിനായിരം പതിനയ്യായിരം രൂപ കൊടുക്കണം
ഇല്ല ഞങ്ങ ഇവിടെ പൊക്കോ എന്നര് അത് എവിടെ പോയന്ന് എനിക്ക അറിയത്തില്ല ആ അവിടെ പോയവർ ക്ക് പൈസയൊന്നും അടച്ചില്ല അവര് പത്തിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി അതിന്റെ കുഞ്ഞുമ്മ പോയി പ്ലസ് റ്റുന്റെ കിട്ടി
ആ ആ
ഞായറാഴ്ച മാത്രേ ക്ലാസ്സുള്ളൂ എല്ലാ ദിവസവും പോണ്ട ഞായറാഴ്ച
അത് കൊള്ളാം അങ്ങനെയൊക്കെന്തൊരു സംവിധനം ഉണ്ടേ ഞാ ൻ എപ്പോഴപ്പോ പോയ
ആ ഇപ്പൊ അതെനിക്കുണ്ടോ എനിക്ക് അതിനെ കുറിച്ച് പിന്നീ കുഞ്ഞു വർഷം രണ്ട് വർഷം രണ്ടോ മൂന്ന് വർഷമൊക്ക ആയി കാണും എനിക്ക് എഴുതിയിട്ട് എനിക്ക് അത്രയും കയറി കാണും ഉ എപ്പോഴും കാണുവായി രിക്കും
ആണോ അങ്ങനെയാണ്ടേ ഞാൻ പെഴേ പോയേനെ കാരണം പ്ലസ്ടു വിനെഴുതുന്ന ന്തെങ്കിലും പി എസ് സി യിൽ എന്തേലും എഴുതും വിട്ടോളൂ
ആഹ ഞായറാഴ്ച ദിവസമാണ് കുഞ്ഞു വയ്യ അവർക്ക് പിന്നെ പെട്ടെന്ന് പെട്ടന്ന് ജയിച്ചു പോകാൻ പറ്റും കാരണം അവര് ജയിപ്പിച്ചു വീടുവന്നു തോന്നുന്നു അ അന്നത്തെ കാലത്തെ പത്ത് ഇതെഴുതിയെടുക്കാൻ പറ്റാത്തവർ ഇപ്പോൾ എഴുതിയ കിട്ടു പ്ലസ് ടു ഒക്കെയോ അവരെ ഇങ്ങനെ ജയിച്ചു എന്ന് എനി ഇപ്പോ എഴുതി എല്ലാരും ജയിച്ചു
ആഹ ആ അങ്ങനെ ഞാൻ കേട്ടുണ്ട് പത്താം ക്ലാസ്സ് ക്കെ എഴുതിെടുക്കാത്ത എഴുതി
ആ എനിക്ക ഇതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ കുഞ്ഞുമ പോയി പരീക്ഷൊക്കെ എഴുതി ആ റിസൾട്ടൊക്കെ വന്നപ്പോ ഉം. നല്ല മാർക്കുണ്ട്
നല്ല മാർക്കുണ്ട് ആ ആ എനിക്ക് മൂന്ന് വിഷയം എഴുതിഎടുക്കാണെന്ന് വല്യ ആഗ്രഹമുണ്ട് കാരണം ബാക്കിയുള്ള
ഇത് എനിക്ക് തോന്നുന്ന... എഴുതണോന്ന് തോന്നുന്നു
ഉം വയസ്സ് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാലേ പി ആ ആ വയസ് കൂടി പോക്കൊണ്ടിരിക്കല്ലോ ഒരോ വർഷം തോറും വയസ്സിന്റെ സമയം കഴി കഴിഞ്ഞാല് പിന്നെ ജോലി കിട്ടൂല പിഎസ്സിയിൽ ഒന്നും
ആഹ് അതാണ്
മക്കളൊക്കെ സ്കൂളിലൊക്കെ പോവാൻ തുടങ്ങിയ സമയാണ്
ഉം അ തേ ഇളയ മോളെ ഇപ്രാവശ്യം എൽ. കെ. ജി ഇൽ
ആഹ്
അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ജോലിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചയാ നമ്മള് ഈ വിദ്യാഭ്യാസഒന്നുമില്ലാതെ ജോലിക്ക്റങ്ങുമ്പോഴത്തേക്കും എത്ര ഏഴായിരംരൂപയങ്ങാണം ശമ്പളം കിട്ടും മാസം നമുക്ക് അതുകൊണ്ട് എന്ത്ചെയ്യാനാ
ഇപ്പൊ അതൊന്നും ഒന്നിനും ഇല്ല
ഏഴാംയിരം രൂപ കൊണ്ട്
ഇപ്പഴത്തെ കാലത്ത് നമ്മുക്ക് അതുകൊണ്ട് ഇപ്പോഴത്തെ കാലത്താണ് ഒന്നിനും പറ്റാത്തത്
ജോലി കൂടുതലും ആകും ശമ്പളം ഏറ്റവും കുറവും മ് അതാ വിഷയം
എനിക്ക് ഇത്തിരി എവിടെയെങ്കിലും എനിക്ക് കോണ്ടായിട്ട് കേറണം
ഉം
നമ്മക്കതില്ല
ഉം എനിക്ക് എവിടെങ്കിലും കിട്ടും
ആ ആ
പക്ഷെ ഞാൻ പഠിച്ചിന്ന് നല്ല ശമ്പളം ക്കെഇ ടു ന്നയാണ് കാരണം ഞാൻ പഠിച്ചില് ബാങ്കിലൊക്കെ രിക്കാൻ പറ്റും
ആഹ് അക്കൗണ്ടിന്റെക്കെ യാ രിക്കാൻ പറ്റൊ ല്ലെ ആ എന്റെ അ അനിയത്തിയാ
ആഹ ഇത് ഞാൻ പഠിചിർന്നു ന്ന് പറഞ്ഞാ എനിക്ക് ഒരുപാട് പൈസന്നു മായില്ല ആയില്ലെന്ന് ചോദിച്ചാൽ പത്ത്മുപ്പത്തഞ്ച് നാപ്പ ത് രൂപയുടെ അടുത്തായി പിന്നെ പുസ്തകം ബുക്ക് അങ്ങനെയൊക്കെ വേറെ
ആ അവളിതുപോലെ ബാങ്കില് ജോലി ചെയ്യുന്നുണ്ട് മറ്റേ വീട്ടിൽ ഇരുന്നാ ചെയ്യുന്നേ ട്ടോ കാരണം അവക്ക് കൊറച്ച് നാൾ സുഖ ല്ലായിരുന്നു അതുകൊണ്ട് വീട്ടിൽ ഇരുന്നാണ്
ആഹ എന്തെങ്കിലൊ ക്കെ പൊട്ട് ജോലി ഉണ്ടെങ്കിൽ നമ്മടെ സ്വപ്നങ്ങള് നമ്മുക്ക് നോക്കാം
ആ അതെ അതെ മക്കക്കെ എന്തെലൊ ക്കെ വാങ്ങി ക്ക ണമെങ്കി തന്നെ നമ്മ പൈസേക്കെ വേണ്ടേ സ്വന്താ യിട്ട് സ്വന്താ യിട്ട് എന്തെങ്കിലും വാങ്ങിക്കണോങ്കി വേണ്ടെപൈസ? ആസ്റഇച്ച് നി ആസ്ര യിക്കണം ചെലപ്പോ അവരേലും കാണത്തില്ല എ ങ്കിലും നമ്മളെ ആവശ്യങ്ങളൊക്കെ അവിടെ പെൻഡിങ്ങാവും നമ്മടെ ആവശ്യങ്ങളല്ലാം എപ്പോഴും അവിടെ കെ ടക്കും
ആഹ അതാ നമ്മടെ കയ്യിൽ സ്വന്താ യിട്ട് പൈസണ്ടെങ്കി നമുക്ക് എല്ലാ ത്തിനും പറ്റും ആ രോട് ചോയ്ക്കണ്ടി വരീല്ല നമ്മക്
അതെ അതെ സ്വന്തം കാര്യം നടത്തനെങ്കി ജോലി വേണം സ്വന്തമായിട്ട്
അതാണ് പക്ഷെ നമ്മൾ അന്നത് ചിന്തിക്കത്തില്ല പക്ഷെ നമ്മള് പിന്നെയാണ് അത് ചിന്തിക്കുന്നത്
ആ അതെയതെ അല്ല അന്നത്തെ കാലത്ത് എങ്ങനെങ്കിലും പഠിപ്പ് നിർത്തിയാ മതിന്നായിരുന്ന്
ആ ത് സത്യം ഞാനും ഇങ്ങനെ തന്നെയായിരുന്ന് ഇപ്പോ
എങ്ങനെ സ്കൂളിപോകാതി ഇപ്പൊ സ്കൂളില് എങ്ങനെങ്കിലും പഠിച്ചേച് പഠിച്ചന്നു പാസ്സായാ മതിയായിരുന്നു വിചാരിക്കുന്നു
ആഹ ഇപ്പം ജോലി ആ ഇപ്പം ജോലിയുള്ള പെണ്ണുങ്ങളെ മതിയല്ലോ കല്യാണം കഴി
അ അതെ അതുമതി അതാകുമ്പോ ഇപ്പോഴത്തെ കാലത്ത് രണ്ട് പേർക്കും ജോലി ഇല്ലെങ്കില് കുടുംബം കഴിഞ്ഞ് പോകാൻ ഭയങ്കര പാടാ ഒരു ഒറ്റ ഒരാളുടെ ശമ്പളം കൊണ്ട് ഭയങ്കര പാടാ പിന്നെ സ്ഥിര വരുമാനം ഉണ്ടങ്കി പിന്നെയും കുഴപ്പമില്ല സ്ഥിര വരുമാനം ഇല്ല ഹസ്ബൻ്റിന് ആയാലും സ്ഥിര വരുമാനം ഇല്ലാത്തോണ്ട് പാടാ
പണ്ട് അങ്ങനെ ഇല്ലല്ല പണ്ടത്തെ പൈസയും ഇപ്പഴത്ത പൈസയും തമ്മിൽ നോക്കുമ്പോ പണ്ടൊക്ക ഒരു അഞ്ഞൂറ് രൂപ മാറി ഇഷ്ടം പോല പൈസ ഇതിനാത്തൂന്ന് നമുക്ക് എല്ലാത്തിനും ബാക്കി ഇപ്പൊ അതിന് ഒന്നിനും
തികയത്തില്ല ഒന്നിനും തികയത്തില്ല ഇപ്പൊ എങ്ങനെയായി അത് നമ്മള് പൈസയും കൊണ്ട് സാ ആ ജോലിയൊക്കെ ഏകദേശം മൊത്തം ഒതുങ്ങി, ഞാൻ. ചായ ഇടാനുള്ള ഒരു ഇതിലായിരുന്നു. അപ്പോഴത്തേക്കും ഈ എന്താ അതിന്റെ പേര്? അരിപ്പ ഉണ്ടല്ലോ അത് നോക്കിട്ട് കാണുന്നില്ല തെരഞ്ഞോണ്ടിരി
ആ, അതാ
പിന്നെ, ഉം, അവിടെ ജോലിയൊക്കെ കഴിഞ്ഞു
ആ, ജോലിയക്കെ കഴിഞ്ഞ്, ഇനി വൈകിട്ട് ജോലിയൊന്നും ഇല്ല.
കുഞ്ഞ് കരയില്ലേ?
ഉമ്മ ഒണ്ട്
ഉം, ഉം
ഉമ്മാടെ കൊടുത്തിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്.
ആണല്ലേ, ആ
അപ്പറത്ത് ഉമ്മാടെ, വാപ്പാടെ അനിയന്റെ വീട്ടിലോട്ട് പോവാാൻ പോണ്
പിന്നെ ജോലിയൊക്കെ തീർന്ന് അല്ലേ
ആ
വേറെ ജോലിയൊന്നു ഇല്ലല്ലോ?
ഇല്ലില്ല.
ആ, ആ
അങ്ങനെ പ്രത്യേകിച്ച് ജോലി ഒന്നും ഇല്ല, കഴിക്കുവാ
ആ ആ ഒറങ്ങുക.
ഉം, കൊച്ച് അല്ലാ കൊച്ച് ഉമ്മാടെ കയ്യിലിരിക്കുന്നേന് എല്ലാ ജോലീം കഴിഞ്ഞു കഴിച്ച് ഒ ഒറങ്ങുവാന്നല്ലീ ഒളള്
ആ അതേ ഒള്ളൂ. ഞാൻ വിചാരിച്ചു ജോലിയൊക്കെ ഉമ്മ ആയിരിക്കും ചെയ്യുന്നത്. അതാ
അല്ല ജോ ഇവിടെ ജോലി എന്റുമ്മ തന്ന എല്ലാം ചെയ്യുന്നത്, എനിക്ക് പ്രത്യേക ജോലി ഉം ഉം
മ് മ്
എല്ലാം ഉമ്മ ചെയ്തോളും.
ഉമ്മ ചെയ്തോളും. ഇവിടെ ഉമ്മ ചെയ്യും കേട്ടോ. കറി വെക്കുന്ന് മെയിനായിട്ട് കറി വെക്കു ഉമ്മായാ ഞാ എൻ്റെ ജോലീന്ന് വെച്ചാ പാത് ത്രം കഴുകുക, തൂത്തുവാരുക ആ പിന്നെ ഇത് ചോറ് വയ്ക്കുക. ബാക്കി കറികളൊക്കെ ഉമ്മാടെ പരി യാ. ചായ വയ്ക്ക ചായേം ഇണ്ട്.
നമ് എൻ എന്റെവിടെ ഞാൻ തൂത്തു വാരുവാ തുണി കഴുവാ ഈ രണ്ട് ജോലിയും ചെയ്താ മതി. കറി, ചോറ് ഇതൊക്കെ ഉമ്മ വച്ചോളും. പിന്ന ഉമ്മ എവിടെലും പോവൂന്ന ദിവസം മാത്രം
ഉം ഉം ഉം ഉം തുണി തുണി കഴുകുന്ന ഉമ്മ തന്നെ വാഷിംഗ്‌ മെഷീനിലിട്ട് കഴുകിയെടുക്കും.
ആഹ്
അതുകൊണ്ട് ആ ഒരു വിഷയില്ല. അങ്ങനെ അങ്ങനെ ശരി ശരി ഓക്കെ
ആഹ് ശ